ഹലോ കേക്കണ്ടാ കേക്കണ്ടാ അ എന്താപ്പ അന്റെ വിശേഷം എന്താ വർ താനം സുഖം തന്നെ
ഓ സുഖം തന്നെ എന്തൊക്കെ
ഇവിടെ ഉള്ള എന്താ പരിപാടി വിള്ളാച്ച കേട്ടി
വീട്ടില് ജുമ ഴിഞ്ഞ് എത്തണള്ളൂ ഉം
ജുമ കഴിഞ്ഞു എത്തുണുള്ളൂ അവിടെ എന്താ വൈകീട്ട് ജുമാ തുടക്കണേ ജുമ തുടങ്ങല്
ഇവിടെ ഇമാമ് അങ്ങനെ ഓരോ പ്രസംഗം കാര്യങ്ങളൊക്കെ ഉണ്ട്
അയിനൊക്കെ അതിനൊക്കെ ജ് ജിരിക്കറുണ്ടോ
പിന്നെ ആക്കെ സ്ഥിരല്ലേ ആഹ്
പള്ളിൽ നിന്ന് ഉറങ്ങിപ്പോയതാ അങ്ങനെ എന്തെങ്കലാണോ ഇല്ല അങ്ങനെ കേക്ക് കേക് എന്നെ പച്ചിട്ട് ഇങ്ങനെ ഇജ് നെല്ല ഉറക്കാണെന്നക്കെ കേട്ടീനു സംഭവല്ലേ ഗോസി ഇപ്പോളൊക്കെ എല്ലാം വിശ്വസിക്കാൻ പറ്റില്ല എന്നാലിങ്ങനെ അഭ്യൂഹങ്ങൾ ഇങ്ങന പലയിടത്തിനായിട്ടുയരുമ്പോഴേ എല്ലാരുംപാടി ഇപ്പ നോണറല്ലോങ്ങനെ നാപ്പ ആൾക്കാരൊക്കെ ഒരേ കാര്യം പറയാണെങ്കിൽ സത്യമാണല്ല അർഥം ഇത് നാപ്പോന്നല്ല നൂറാൾക്കാരൊക്കെ പറുണ്ടാവപോ ഇജ്പ്പേരോർക്കാണെന്നൊക്കെ
എല്ലാവർക്കും
എല്ലാര്ക്കൂടി അതെപോണം പറയണതെ ഈ എല് എല്ലാരും കൂടെ ഒരു നുണന്റെ പേരിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുതന്ന് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് അറിയാലപ്പ അങ്ങനത്തെ സംഗതികളൊക്കെ ഇപ്പോന്തോ ഒരു എക്കോക്കെ വരുണ്ടണ്ടോ ഏ ഇപ്പം വര ആ എന്റെ ഇജ് പറയുമ്പോ അനക്ക്ന്നെ എക്കോ പോലെ തോന്നുന്ന
ആഹ് ആഹ്
ആഹ് ആഹ് ങാ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറി അത് കുറച്ച് റേഞ്ച് ഒക്കെള്ള പാഗത് നിന്നാൽ മതി അപ്പൊ റെഡി ആയിക്കോളും എന്താപ്പൊ ജി എന്റെ സ്ഥലം എവിടെയ
ആ കീഷേരി യടാ
ആഹ് കീശിമറ്റേ സൂര്യനുദിക്കാത്ത നാട് ആഹ് സൂര്യനുദിക്കാത്ത നാട് ആ അത്രയും എാന്താ അല്ല അല്ലല്ല ഇത്രീംയും പുരോഗതി ഇല്ലാത്തെ ഭയെങ്കെര മൊത്തത്തില് താഴ്ന്ന് നെല നി ക്ക്ണെ നാടാണല്ലോ കേരളത്തി തന്നെ ഓഹ് ണാവോ നമ്മളീ വയനാട് സൂര്യാസ് ട്ടാ മ്മെളെ പോക്ക് ഞാൻ പറേട്ടെ വയനാട് ഇപ്പ ഞാനീ മലപ്പാെർത്തിന് മല പുറെത്തേക്കാൾ ടോപ്പാണ് ഞാൻ പറീണ്ല്ല പക്ഷെ കീശേരിനെക്കാട് എന്ത്കൊണ്ടും സെ ഇറ്റപ്പാണ് ഞങ്ങൾടെ വെള്ളമുണ്ടായാലും മ്മാന്റാേടെ ആയാലും കീശേരി ഞാൻ വന്നിട്ടുണ്ട് പല പ്രാവശ്യായിട്ട് ഭയെങ്കെരെ എന്താ പറയാ ശോകമായ്ട്ട്ള്ള റോഡും പിന്നെ റോഡ് സർവീസും എവടെ ആരാപ്പവ്ടെ ഭരിക്ക്ണൊക്കെ ഫുള്ള് മൊത്തത്തിലാകെ ഷോകാണല്ലോ ഒര് ഡെവെലെപ്മെന്റും ഇല്ലാതെ ഫുള്ള് കടകളൊക്കെ ചെറ്യെ ചെറ്യേ കാട ഒരു ടൗൺ ഒന്നും പറയാൻ പറ്റൂല അങ്ങനത്തെ ഒരു അങ്ങാടി
കീശേരിയോ
ആഹ് കിശേര്യന്നെ മൊത്തത്തിലൊര് രസല്ലാത്തൊരങ്ങാടി
ഒരിക്കലു അല്ല വ്ടെ എല്ലാരും എപ്പളും അഭിപ്രായം പറയ്ണ നാടാ കീശ്ശേരി
ത്ശെരി ഉര്ണമാടറ്യോ എത്ര ആൾക്കാര് ഫോ വീഡിയൊക്കെട്ക്കാന് അസ ആഹ് അതെന്നെ ആൾക്കാര് ഫോട്ടങ്ങള്ക്കാൻ താൽ ഇബടെ ഓട്ന്നേ ടൗൺന്നല്ലല്ലോ നല്ല കാട്ള്ളെ ഏരിയെള് നാച്ച്വറൽ ബ്യൂട്ടി അല്ലെ എട്ക്കാൻ വെരാ അപ്പൊ ഞാ അതെന്നെ ഞാൻ പർഞ്ഞ്ണത് ഫുള്ളാെര് കാട് പിടി നല്ല വെള്ളും നല്ല തോണിം ആഹ് അഎന്നെ ഇഷ്ടമായ പാടും അതെന്നെ പാടും അതൊക്കെ അവിടെ നല്ലോണ്ട് പാടവും തോടും വെള്ളാെക്കെണ്ട് പുരോഗമനങ്ങള് ഇല്ലാന്നാ പർഞ്ഞത് മൊത്തത്തില് കടകളോ അല്ലെങ്കില് നല്ലൊരു മാളോ ടൗണ് ബേസെയ്ത സംഗതികളോ അങ്ങെൻത്താെന്നുല്ല്യാ അല്ലാതെ തോടും പാെഴയും വെള്ളാക്കെ അവ്ടെ ഉസാറായ്ട്ട്ണ്ട് പ്രത്യേകിച്ചൊര് ഡെവെലെപ്മെന്റും പുരോഗതീല്ല
മാളിനാെവ്ടെ ഇവടെ കൊറവണ്ടെ എന്തൊക്കെ മാള്ണ്ട് സാ സുരൈമാള് തഹാനീ പിന്നേ സുരയ്യാ ബേക്കെറി
സുരഭിമാൾന്നൊക്കെ പേരിട്ടാണ്ട് ചെറ്യെ ചെറ്യെ കടെയ്ക്കാര്ലെ
ഏയ് അത്യവ്ശ്യ ഒരു നാല് തട്ടെങ്കിലുണ്ടാവും ഉം
ഓഹ് നാല് തട്ട്
ഉം ഇത്യ്യ് കോ
ഗോ ഗോസിപ്പ് കേട്ടതാവുലേ അല്ലല്ലാ ഇത് ഞമ്മള് നേരിട്ട് വന്ന്ട്ടെന്നേ മ്മള് നേരിട്ട്ള്ളേ അനുഭവങ്ങൾ കൊണ്ട് അങ്ങെനെക്കെ ചെയ്ത് തന്നെ അമ്മള് കണ്ട് അർഞ്ഞ് സംഭവത് സംഗതികളെന്നേണ് ഏത് സെൽത്ത്ക്ക് വന്നാവോ കീശ്ശേരീ കീശ്ശേരി വല്യ ഏര്യാണെന്നോ ജ് ഇജ്ജ്ന്നാ ങ്ങെനെ വല്ലാതെങ്ങെനെ കോമഡീ ഇതില് പറയാ നിക്കര്ത് ഏഹ് ഓവറ് കോമെഡി ആക്കണ്ടാ ണ്ട് മുണ്ടംപറമ്പ്ണ്ട് എയ് ഇതില്‌പ്പം ഞാൻ മുണ്ടംപർമ്പ് വന്ന്ണ് ഏഹ് കുയ്യംപർമ്പ് വന്ന്ണ് കുയ്യംപർമ്പൊക്കെ അള്ളാ അവ്ടെ എന്താ പറയാ ഭയെങ്കെര ശോകംന്നർഞ്ഞാ ശോകം ശോകം ശോകം ഭയെങ്കെര ശോകാ
കൂയ്യംപർമ്പോ അയ്ന് വയ്യേല്ല്യല്ലോ ത്രെ നല്ലെ നാ കണ്ടീല്ലാ വയ് നിങ്ങള് വയനാട് എവ്ട്ന്നാണാവോ
വെള്ളമുണ്ടാന്ന് പറിയും വയനാട് തന്നെ ഏറ്റവും അറിയപ്പെട്ടാ
വെ വെള്ളമുണ്ട്യോ
വെള്ളമുണ്ടാ അ അ അറിയാലോ കാരണം നമ്മളെ എന്താറ്യാ ഗൂഗിൾ മാപ്പിലൊക്കെ ഇണ്ട്
വെള്ളമുണ്ടേ ഓഹ് കീശ്ശേരി ഉണ്ട് ട്ടോ വെള്ളമുണ്ടെ തെരെ ഒരാള് പർഞ്ഞ കേട്ട്ല്ലാ വയനാട് എല്ലാരും ഓരോ സ്ഥല്ത്തേ പോവും പക്ഷെ വെള്ളമുണ്ടേക്ക് തെരെ പോയെ ആരും കേട്ടിട്ട്ല്ല്യാ
വെള്ളമുണ്ട അറിയപ്പെട്ട കൊറേ ആൾക്കാരൊക്കെണ്ടല്ലോ അത്യാവശ്യം അറിയപ്പെട്ടാൾക്കാരെന്നെ
വെള്ളമുണ്ടേലെന്താ കാര്യായിട്ട്ള്ളതാവോ
വെള്ളമുണ്ടേല് ഇവടെ ഒരുപാട് മാളുകള്, അതുപോലെതന്നെ ഷോപ്പ പിംഗ് കോംപ്ലക്സുകള്. അതുപോലെ തന്നെ പിന്നെ ഇപ്പ ഈ അടുത്തായിട്ട്, ഏ ഇവിടെ ഫോക്കസ്ന്ന് ഉള്ളൊരു ബ്രാഞ്ചുണ്ട്. പിന്നെ ലൂലൂവില് പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ നി നിക്കുന്നിണ്ട്. വേണം നൊണ വെരണത്.
ഏഹ്
ഞ ഞമ്മളെന്താ ഉള്ളാരന്നെ പറയണം. അങ്ങനല്ലാ മീൻസ് ചെറിയരം മാളുകൾ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്‌. പിന്നെ ൻ പറ മേയീ ഈയടുത്തായിട്ട് മെട്രോ സ്റ്റേഷൻ മെ മെട്രോ സർവീസൊടങ്ങാനൊള്ളൊരു പ്ലാനിണ്ട്
ഉം മെട്രോ ഉം എന്ന്ട്ട് ഏർ എയർപോർട്ടുണ്ടോ അവടെ? ഉം വാദികൾ.
പുരോഗമന വാതികളുടൊരു നാടാണ്. കാരണം അതുകൊണ്ടന്നേ അത്യാവശം പുരോഗമന കാര്യങ്ങളൊക്കെ അവടിങ്ങനെ നടന്ന് പോവുന്നുണ്ട്. ആ ഉ ഉം. നമ്മളെപ്പോ ലൊന്നല്ലാ. നമ്മള് കണ്ടറിഞ്ഞിട്ട് കാര്യങ്ങള്, പറഞ്ഞ് പറയണത്. അല്ല വെറുതെ പറയില്ല. എന്താ പാടീ ഫുഡ് കയിച്ചോ? ഇരിക്കണ്. ഇപ്പൊരി നല്ലൊരു തീറ്റ എണ്ടാവും, ഏഹ് അത് കഴിഞ്ഞിട്ട് ഈ പെയിലൊരു ഒറക്കുണ്ടാവുംല്ലേ.
ഇല്ലില്ല തീറ്റൊന്നുല്ല. ഇപ്പൊ ഡയറ്റിലാണ് മൊത്തത്തില്. ഉം. കൊറച്ച് ചോറും, ഒന്നുല്ല. പെണ്ണക്കെട്ടാനായില്ലേ കൊറച്ച് ജിമ്മും കാര്യങ്ങളൊക്കെ ആയിട്ട്.
എ എ എത്ര എത്രേരുന്ന് വയസ്സ് എത്രേരുന്നു?
വയസ് ഇരുപതുക്കാവനായി.
അ ആഹ് ഉം ആഹ് അ ആഹ് മറ്റേ അ ക് ആ അരിക്കും പഞ്ചാരക്കൊക്കെ കിലോന് എത്ര വെലാന്നൊക്കെ അറിയോ?
ഓ കയിഞ്ഞ വർഷം നാപ്പത്തഞ്ചായി.
അ അ ആഹ് ആഹ് അത് അറിഞ്ഞാ മതി. ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! !
! ! ! ! ! ! ! ! ! ! ഞാനീ ലീ ഇരുമ്പും കാര്യങ്ങൾക്കൊന്നും നിക്കൂല്ല. പിന്നെ ഈ ചെലോരിണ്ട് ഈ ജിമ്മൊക്കെ ജോയിൻ ചെയ്യാ പോവും. എൺട്ടൊരു ഒരാഴ്ചക്കെ നിന്നിന്ന് പറയും. അപ്പ തന്നെ കഴിഞ്ഞ് ഇങ്ങട്ട് വരും. ഹം
അത് അത്തരം ചില ആൾക്കായി എല്ലാരും, അല്ല ല്ല പറഞ്ഞേ പറ ഒരാഴ്ചക്ക് അല്ലല്ല വേ ഏ പറഞ്ഞ. ഏതീ ജിമ്മീ പോയട്ട്, ഫുള്ള് നിക്കാതെ തിരിച്ചു പോരണത്, രണ്ട് വിഭാഗ ആൾക്കാരാണ്. ഉം അയിത്തെ ഒരു വിഭ പോര് ആഹ് അയിത്ത ഒരു വിഭാഗം എന്ന് പറഞ്ഞാല്, ഓല്ക്ക് മടിയായിട്ട് തിരിച്ചു പോരുന്ന അൾക്കാര്.
ആഹ്.
മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാല് ഏഹ് ഓലോ ഒരാഴ്ച കൊണ്ടന്നെ ഓൽ ക്ക് ഇള്ള സംഗതികൾ കിട്ടിണം. അപ്പോ മാസ്റ്റർ എന്ന് പറയും. ഇങ്ങള് അപ്പ നിനി നിക്കണ്ട ആവശ്യ ഇല്ല. കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫിറ്റാണ്. അപ്പോ ഇങ്ങൾ പോയിക്കൊളി അങ്ങനെ. പറഞ്ഞ് വരുന്ന ആൾക്കാരും ആ കൂട്ടത്തിലിണ്ടാവും. അല്ല അമ്മള് ഒയിവാക്കാൻ പാടില്ലല്ലോ. വിടുമ്പോ
അവള് തിരിച്ചവരും
മോ അത് മോട്ടർ ആക്കണല്ലാന്നാണ് എൻറെരു അഭിപ്രായത്തിൽ കാരണം മാസ്റ്റർകാര്യക്ഷമായിട്ടന്നെ പറിണതാണ്
ആഹ് ഓ ഓ ഏത് മാസ്റ്ററായാലും അങ്ങനെ വരാൻ വഴിയില്ല. ഓരോ ബിസ്നസ്സും കാര്യങ്ങളും അല്ലേ അവരൊരാളോടും പോകാൻ പറയില്ലല്ലോ
അതന്നെ പറഞ്ഞെ അത് ബിസിനസും കാര്യം നോക്കിട്ട് അത്രയും ഉണ്ടായിട്ടന്നെ മാസ്റ്ററോള് പറയാ ഇങ്ങള് നിർത്തിക്കോളീൻ കാരണം അ ഇത്രയും ഒര് ഫിറ്റാണ് കാരണം മാസ്റ്ററാണ് തോന്നാ ഇവനെ ട്രെയിൻ ചെയ്യാൻഞൻ ആരു അല്ലാന്ന്
ഉം അങ്ങനെ സ്വന്തം ബോധൊണ്ടാകണം ഇഹ് പിന്നെ മ് ഹ്‌ഹ്‌
വേണം
എന്നിട്ട് അവടങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ എന്താ അവിടെ? ഊം വയനാട് നല്ല തൊറമാങ്ങക്ക ഉണ്ടാവോല്ലോ
ആ തൊ ഇവിടുത്തെ വയനാടത്തെ സ്പെഷ്യലൊക്കെ പിന്നേം പറയേണ്ടല്ലോ മലപ്പുറത്ത് മലപ്പുറത്താരുന്നു കാണാത്ത പേര് പോലും കേക്കാത്ത അത്യാവശ്യം സ്പെഷ്യല്കള് നമ്മട നാട്ടിലുണ്ട് അറിയാലോ കുഞ്ഞിപ്പത്തിൽന്നൊക്കെ കേട്ടിക്ക്ണോ?
ഓ കഴിഞ്ഞ ആഴ്ച ഇവിടൊരു കടേന്ന് കഴിച്ചി
പുട്ട് കടേന്ന് കഴിച്ചിട്ടുണ്ട് ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ കുഞ്ഞിപ്പത്തിരി കഴിച്ചു കേറുമ്പോ ടേ
പറമ്പിൽ പീടിയേ നല്ലരു കുഞ്ഞി പത്തൽ കിട്ടും
ആ പറമ്പിൽ പീടിയ നല്ല കുഞ്ഞി പ്പത്തിലാകുമ്പോ നല്ല എണ്ണ ഉണ്ടാവല്ലോ പിന്നെ എന്ത്‌ ഡയറ്റാ നിങ്ങൾ ഉദ്ദേശിക്കണത്?
എണ്ണ ഓയില് മാത്രെ സീൻ ആക്ക് ണില്ലാ ഷുഗറാണത് ഷുഗർ ഒഴിവാക്കിയാ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആകും പിന്നെ റൈസ് കെറക്ക ഒരു രണ്ട് പ്ലേറ്റ് ഒന്നും തിന്നരുത് ഒരു ഒന്ന് ഒരു ഹാഫ് പ്ലേറ്റ് ഒക്കെ കഴിക്കാം ഒരു പ്ലേറ്റൊക്കെ പോവാം.
ഓ ഓ അപ്പം ഷുഗർ മാത്രമാണ് ഫോക്കസ് ചെയ്യണത് അപ്പം എണ്ണ ഈ എണ്ണിം ഭയങ്കര പ്രശ്നാണെ ഫാറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ആ അൺഹെൽത്തിയാണ് സംഭവം
അ മാസ്റ്റർ ഉദ്ദേശിച്ചുള്ള ഓയില് കുഴപ്പം ഇല്ലാന്നാണ് നമ്മൾ ഹോസ്റ്റലിലായൊണ്ടേ ഓയിൽ ഇതെന്നും അങ്ങനെ ഒഴവാക്കാൻ കഴിയൂല്ലാന്ന് പറഞ്ഞ്
എന്നാ പിന്നെ ഏതോ ഒരു ആ മ് ങ്‌ക് കൾ ഏതോ ലോട്ട മാസ്റ്റർ ആണല്ലോ നിങ്ങളെ ട്രെയിൻ ചെയ്യ്ണ ആള്.
ഏയ് ഒരിക്കലും അല്ല നല്ലൊരു പാവം മാസ്റ്റർ ഉം മൂപ്പര ബോഡി കണ്ടാല് മനസ്സിലാവും ഉം ഒരു അത്യാവശ്യം ഹാർഡ് വർക്ക്
ആ അത് ഓക്കെ പക്ഷെ ബാക് ട്രെയിൻ ചെയ്യുമ്പള് എണ്ണ കെഴപ്പില്ലാന്ന് പറയാന അങ്ങന് ത്തെ ഒരു മാസ്റ്റർ ആണെങ്കില് ഏ ഉം ഉം ഇപ്പ വല്യ വിശ്വാസല്യ ഏതായാലും ഇപ്പം നടക്കട്ടെ ഇപ്പ യിന്റെ കാര്യങ്ങളൊക്കെ ജിമ്മക്കെ ആയിട്ട് ഏ ഏതായാലും ഈ ജിം അതുപോലെ തന്നെ ഈ, ഹെൽത്ത്, ഡയറ്റ്, ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കേണ്ട വിഷയാണിത് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഫോൺ കോളിലൂടെ തീർക്കേണ്ട വിഷയല്ല നമു ഒന്നുകൂടെ നേരിട്ട് കാണുമ്പോൾ നമുക്കൊന്ന് ഏ
ഉം എവിടുന്നാ ഇപ്പൊ കാണാൻ പറ്റ നേ
നമുക്ക് എന്തായാലും ഈ അടുത്തായിട്ട് ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നുണ്ട് കീശേരിന്ന് വരുന്നുണ്ട്. ആ അപ്പം നമുക്ക് എന്ത് ചെയ്യാ ആ വരുമ്പോന്ന് വിളിക്കാം. ഇപ്പം എന്ത് ചെയ്യാം നമുക്കൊന്ന് നേരിട്ട് കണ്ടിട്ട് ഇതൊന്ന് ചർച്ച ചെയ്യണം
ഓ
ഉം എങ്കി പിന്നെ ശരി
ശരി ശരി ശരി